ഹലോ കേൾക്കണ്ടോ ആഹ കേൾക്കണ്ട്
ആഹ് സമയം ഒരുപാടായില്ലേ സമയം ഒരുപാ ആഹ് ഇതും കൂടെ കഴിഞ്ഞിട്ട് വേഗം ഉറങ്ങാം
ഉം
ഹസ്ബൻഡ വിളിച്ചു വെച്ചോ
ആഹ് ഹാസ്ബാൻഡ് ഒക്കെ വിളിച്ചു വെച്ചു
ആഹ്
നിങ്ങളത് നാട്ടിൽ തന്നെ ഉള്ള ആളാ
ഞാൻ പറഞ്ഞീല്ല സൗദിയിലാണെന്ന്
ആഹ് ആഹ് ആഹ്
ഉം ഉം വേറെ എന്തൊക്കെ വീട്ടിൽ പോ പോവാറുണ്ടോ
ഓ ഞാൻ വീട്ട് പോറുണ്ട് ആ ഞാനിപ്പ എന്റെ വീട്ടിലള്ളത്
ഏഹ്
ഞന് ഒരു മാസം ഇവിടെ ഒരു മാസം അവിടെ അങ്ങനെ
ആഹ് കുട്ടികളെ സ്കൂളൊക്കെ ചേർക്കാരാവകുമ്പ ളത്തിനൊക്കെല്ലേ
ആഹ് ഞാൻ വിചാരിച്ചു അപ്പ നമ്മക്ക് നിക്കാൻ പറ്റണ സമയം നിക്ക
ആഹ് ആഹ്
ഇനി അധികല്ലല്ലോ ഇനിയിപ്പ ഞാ ഒരു ഒന്നുണ്ട് ഞങ്ങൾക്ക് ഇവിടന്ന് അവിടന്ന് പോണ ഒരു സ്കൂളുണ്ട് അഹ് ഒന്ന് നോക്കട്ടെ പഠി ഇനനുസരിച്ച് ഞാൻ ചേർത്തത അതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല സമയാവുമ്പൊ അന്വേഷിക്കാ കരുതിയതാ
ആഹ് ആഹ് ആഹ്
ഇസ്ലാമിക്കും കൂടി ആണെയ് മദ്രസും ഒക്കെ ആയി തന്നെയണ്
ആഹ് മറ്റേത് മദർസയൊക്കെ നമ്മൾ വേറെ കൊണ്ടാക്കണം സ്കൂൾക്ക് വേറെ പോണം
ഇപ്പൊ മദർസ ലീവിള്ള വിസം സ്കൂള് ഉണ്ടാവില്ല സ്കൂൾ ലീവിള്ളെസം അങ്ങനെ ഉണ്ടാവില്ല തീരെ പോവാൻ പറ്റൂല പക്ഷെ ഞങ്ങൾ അവിടന്നും ഇവിടന്നും വരുന്ന ഒര് ഒറ്റ സ്കൂള ഉള്ളത് അവിടയും ഗേറ്റിങ്ങലെറ്റം ഒക്കെ വരും ഇവിടയും ഗേറ്റിങ്ങലെറ്റം ഒക്കെ വരും അപ്പ അപ്പെന്ത അവിടെ ചേർത്തി കഴിഞ്ഞ പിന്നെ ഇൻക്ക് ഇതേ മാതിരിന്നെ ഒരു മാസം അവിടെം ഒരു മാസം ഇവിടെ നിൽക്കാം മാപ്പളാര് നാട്ടിലില്ലാത്ത ആവുമ്പളെ കഷ്ട ഉം
ഒക്കൊന്നും നടക്കൂലല്ലോ
ഉം
കല്യാണം കഴിഞ്ഞത്പ്പ എത്രായി അഞ്ചു കൊല്ലായില്ലേ എത്ര വരെ പഠിച്ചപ്പോ
ഞാൻ പ്ലസ് ടു കഴിഞ് ഇപ്പ ഞാൻ ഇപ്പ ഞാന് ഫസ്റ്റ് കഴിഞ്ഞ അപ്പ തന്നെ കല്യാണയ്ന് ഇപ്പൊ ഞാൻ അക്കൗണ്ടിഗ് ക്ലാസ്സിന് പോവ്ണ്ട്
ഏഹ് എവിടെ അവിടെത്തന്നെ ആവുലേ ആഹ് ആഹ് അപ്പൊ കുട്ടീനെ വീട്ടിലാക്കിട്ടോ
അവിടെ ആണെങ്കി അവിടെ അമ്മയ്മ അടുത്ത് ഏല്പിക്കും ഇവിടെ ആണെങ്കി എന്റെമ്മ വീട്ടിൽ ഏല്പിക്കും
ഏഹ് ഓൺലൈൻ ആയിട്ടൊന്നും പഠിക്കാൻ പറ്റൂല്ല
ഓൺലൈനായിട്ട് പറ്റും പിന്നെ ഇത് അക്കൗണ്ടിങ് ആയത് കൊണ്ട് നമ്മള് അവിടെ പോയാൽ തന്നെ തല കറങ്ങണ്ട് വീട്ടിൽന്ന് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല
ആഹ് ആറു മാസത്തിന് എത്ര അപ്പൊ ഫീസ് ഒക്കെ വരുന്നത്
ഇരുപത്തിമൂന്ന് നന്നൂറ് ഞാൻ ഫോറിനും കൂടിയാ എടുത്തത് പുറത്ത്‌ക്ക് കൂടി ഉള്ളത് നമ്മളെ നാട്ട്ത്തെ മാത്ര ആണെന്ന് ഉണ്ടെങ്കി പതിനാലോ അത്രോള്ളു
ആഹ് അങ്ങട ഹസ്ബൻഡിന്റെ അടുത്തൊക്കെ വല്ല ഉണ്ടെങ്കി അങ്ങട്
ആഹ് അതെടുത്ത് വെച്ച് കഴിഞ്ഞാല് ഗൾഫാരല്ല അപ്പൊ എന്തെങ്കിലും ഒര് അവസരം കിട്ടിയാ പോവാന്ന് കരുതി എന്തായാലും ഞാൻ ഇപ്പം പോണന്ന് വിചാരിച്ചിണ്ട് അപ്പൊ പോകുമ്പോ സർട്ടിഫിറ്റും കൊണ്ടു പോയാല് ഉം
ആഹ് ആഹ് അതന്നെ പോയാലൊക്കെയോ ഇന്നത്തെ കാലത്ത് ത്ത് ഒരാൾക്ക് ജോലി ഉണ്ടായിട്ടൊന്നും ഒരു കാര്യവൂല്ല പിന്നെ നല്ല ശമ്പളൊക്കെ വേണം
ഞാൻ ചേർത്താ വിചാരിച്ച സ്കൂള് നല്ല ഫീസ്ണ്ട് ഫീസ് അത്രല്ല വണ്ടി പൈസ അവ്ടുക്ക് ന്റെ കെട്ടിച്ച വീട്ടിക്ക് എത്തുമ്പോത്തിന് നല്ല സംഖ്യ വാണം വണ്ടി പൈസ മാത്രം കുറച്ച് ലോങ് ഉണ്ട് പത്ത് കിലോമീറ്റർ പതിനൊന്ന് കിലോമീറ്റർ ഒക്കെ ഉണ്ട്
ആഹ് ആഹ്
അപ്പം അവിടെ ചേർക്കണെങ്കിലും നമ്മുക്കൊരു എന്തെങ്കിലും വേണം ന്നാലെ മാപ്പര് സമ്മയ്‌ ചിലത് ഓലോ ശമ്പളത്ത് മാത്രം ആവുമ്പോം സമയക്കായി ഉണ്ടാവ സമക്കല
ആന്നെ ഞങ്ങളൊക്കെ അവസ്ഥ അങ്ങനെത്തന്നെ. എനിക്ക് മൂന്ന് മക്കക്ക് ഓരോ ഒക്ക് അഞ്ഞൂറ്റി അമ്പ ആണ്. എന്നാലും നമുക്ക് മൂന്ന് മാസ ആവും ബാത്തിന് വലിയ സംഖ്യ ആായി വരികയല്ലേ.
ആഹ്
പിന്നെ ഓരോ മദ്രസത്തെ ഫീസ് വേറെ അങ്ങനൊക്കെ പാടാ എത്തി പോവൂല ആഹ് സ്കൂൾ തന്നെ ഉണ്ടാവും ഗവൺമെന്റ് സ്കൂൾ ആയാാൽ തന്നെ ഓ ഫീസ് ഇപ്പ എല്ലാവർക്കും പിടി ഫണ്ട് നാനൂറി വെ അത് കൊടുത്ത്. അത് വേറെ പിന്നെ ഇപ്പോ സ്കൂളിന്റെ തിരക്കപ്പടി കഴിഞ്ഞിട്ടല്ലേ ഉള്ളു. ഇനിയിപ്പോ മദർശേല് നബിദിനായി ഓരോ അയിന്റെ ഓരോരൊ ഒരാള് ദഫിൻ കൂടിയിരിക്കണ് അങ്ങനെയുള്ള ഓരോ തിരക്കും അന്നെ ഇത് പൈസ അയച്ചൊന്നും നമ്മൾ കാണൂല
കാണില്ല അപ്പ നമ്മൾ നമ്മളൊന്ന് പോയിക്കഴിഞ്ഞാൽ എന്റെ ഇതിന്റെ ഫീസും കഴ കഴിഞ്ഞാല് പോവും. പിന്നെ ചെലവും കഴിയ മുൂപ്പ രൂപയ്ക്കാലോ
ആഹ് അതെന്നെ ഞമ്മക്ക്ച്ചിട്ട് എന്തെങ്കിലും ഒന്നുണ്ടെങ്കി ഞാനും തന്നെ ഒന്നിനന് പോവാനും പറ്റ ട്ടൂല പിന്നെ ഒന്നിനന് പറഞ്ഞേക്കൂല്ല.
ഉം
ഞാൻ തന്നെ പ്ലസ്ടു വരെ പോയപ്പോത്തിന് പിന്നേ കല്യാണം കഴിഞ്ഞ്.
അ എന്ത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ രണ്ട വർഷം രണ്ടു വർഷം രണ്ടര വർഷംന്റെ കുട്ടീനാ അതേ ആഹ് രണ്ടര വർഷം ഞാൻ വീട്ട് കുത്തക്ക വറദ്ധ തിന്ന് കുടിച്ചച്ച് കുത്തണ്ട്
ഓൺലൈൻ ആയിട്ട് പഠിച്ചാൽ മതിയായിരുന്നു.
മാറ്റിയ അന്ന് ഇത്ര അന്തരി
ആഹ് പിന്നെ ഇങ്ങനെ കൊല്ലം കൊല്ലം കഴിഞ്ഞു ഞങ്ങളൊക്കെ ഇറണ പത്ര പ്രായ ഐലൻഡറ ഒക്കെ കല്യാണം കഴിഞ്ഞ പതിനഞ്ച് കൊല്ല്ല ആമായി
ആഹ് ഇത് ന്റെ ഞാന്ല്ലെ വെറും അഞ്ചുല്ലിട്ടില്. അന്നൊരു സാമർത്ഥ്യം കദ്ധിയില്ലായ്.
ആഹ് ന്നപ്പന്നാ പ്പം ജോലിക്കേവായീന്ന്.
ആഹ് ന്നിപ്പോ ജോലി ആയ്ന്ന്.
പ്പെ എല്ലാരുപ്പങ്ങനെല്ലെ പ്പാരും പഠിക്കായിരിക്ക്ണില്ലല്ലോ. ഒക്ക പഠി വച്ചിട്ടെന്തിനേലൊക്കെ പോവാ പ്പൊ പഴെ കാലല്ലെയ്.
ന്ന് ഞാനാലോചയിച്ച്ക്കാ ന്ന്പ്പെല്ലാ ടീച്ചർമാര് ന്ന് ഞമ്മൾപഠിച്ചാത്തപ്പേ പഠിച്ചാത്തപ്ളേ പറയേ, ഇങ്ങളെന്നും ഇപ്പളെല്ല ഇങ്ങളിഞ്ഞി. ചെദിക്ക്ണ ത് വെരും. പഠിപ്പിനെപറ്റി ചെദിക്ക്ണ ശെരിക്കുപ്പ കെദിക്ക്ണ്ട്. എല്ലാരും പഠിച്ചിട്ടാണെങ്കില് എവിടെയിലെക്കെ എത്തീന്ന്.
ആഹ് എവിടെയെങ്കിലൊക്കെത്താ നമ്മള്, നോക്കൂല, ശ്രദ്ധിക്കൂല.
ശ്രദ്ധിക്കൂല അന്നെര് ആ ന്ത് അതെക്കെപ്പെന്ത്. എന്താലുപ്പമ്മളെ കല്യാണം കഴപ്പിച്ചുവിടാള്ളാണ്. അത്രേള്ളൂന്നെര്തോന്നല്.
അതെന്നെ. കല്യാണം കഴിഞ്ഞാല് ഞമ്മക്ക് നല്ലമ്പേലെ ചെലവും കാര്യങ്ങളുണ്ട് വരുമ്പോ മനസ്സിലാവെള്ളൂ. ഇപ്പെര് കുട്ടിയെല്ലെ. ഞി അട്ത്ത കുട്ടിയെക്കവുമ്പോ അപ്പളായ്ന്റെത് ന്നാമ അറിയെള്ളെയ്.
അതന്നെ മ്മള് നമ്മള്കുട്ടിപ്പ് നമ്മള്പ്പെര് സ്ഥലത്ത്ക്ക് പോവാണ്. നമ്മളെ കുട്ടി കൈ ചൂണ്ടിക്കാണ്ട് ഇത് വേണെന്ന് പറഞ്ഞാലേ നമ്മള പ്പ നമ്മളെ മാപ്പളാരാക്ക് വിളിച്ചിങ്ങാണ്ടെ കുട്ടി പറയണ്ട് അപ്പേല് പറയാ ജ്ജ് ന്ന്പെയ്. രിക്കും പെരെ മുണ്ടാതെ പൈയിക്കാർഞാല് ആ കുട്ടിയേട് നമ്മളെന്താ പറയാ.
ആഹ് അതെന്നെണ് പ്രശ്നം ഇനിപ്പേ എങ്ങനെ എ. പിന്റെ ഹസ്ബൻ്റെക്കെ ഞിപ്പെ ന്തായാലും പൈസ അങ്ങന്നെ ഇൻക്കയച്ചെരെ ചെയ്യാ. ഇല്ലേതും എല്ലാകാര്യം ഇന്ന തെന്നെ ഏൽപ്പിച്ച. ന്നാലും ഞമ്മക്കെര്താണ് വാങ്ങുമ്പളേ.
ഉം
ഞമ്മക്കൊര് ഞമ്മള പൈസെല്ലല്ലോ പ്പൊഞ്ഞിപ്പെന്ത് പറഞ്ഞാലും. ഞാനെന്തായാലും അവരോട് ചോയ് ക്കാതെ ഒരു കാര്യം ഞാചെയ്യൂല. എന്തിന്, കുട്ടൃൾക്ക് പൈസ കൊടുക്കാണെങ്കിലു എന്തായാലും. ഞമ്മക്കീച്ചിട്ട് എന്തെങ്കിലെക്കെ ഒന്ന്ണ്ടായാലേച്ചിട്ടാണ്. പ്പങ്ങനെക്കേരോരത്.
ഇക്ക വെരണ് ഇജ്ജെത്താ പറഞ്ഞു പൈസ ഞാൻ തെര്ലില്ല. ഞാൻ , യാടെോ ചെിലവിന് ഇക്ക വന്നേ പിന്നെ അത് പറയണെങ്കി പറഞ്ഞ കാര്യത്തിന് അതെ ഏറെ തെരലില്ല അപ്പൊ, ഞാനിപ്പോരെന്തെങ്കിലും. സാഹചര്യത് പെർത്തെറങ്ങി കഴിഞ്ഞാ ൻക്ക് കുട്ടിനേട് ചോദിച്ചാ ഇൻ്റെടുത്തില്ലൃ. പൈസ ഇല്ലൃ അപ്പൊ ഞാന് ഗൾഫിൽ നിക്ക്ണ മൂപ്പര്ക്ക്. ഏ ഏ
ഏ
ഞാനെതായാലും മെനക്കെടില്ലല്ലോ പിന്നെ ഞാന് ഇപ്പെളാണ് ഞാന് പൊർ ത്തെറങ്ങി തുടങ്ങിയത്. ച്ചരി ന്റെ ക്ലാസ് പോണന്ന് ഞാൻ പെർത്തെറങ്ങി തൊടങ്ങിയത്.
ആ അപ്പ ദീനൊക്കെള്ള ഫീയെന്നെ മൂപ്പരാളെല്ലെ തന്ന്
ആ അതൊക്കെ മുപ്പരാളെന്നെരും അയിന് വണ്ടിപൈസിം മക്കെന്തെയ്യും കാര്നെയ് ശെരിക്കുആയ ഞാതുവരെ ങ്ങനെ ഒറ്റയ്ക്ക് പെർത്തെറങ്ങി പോയിട്ടില്ല.
ആ ഹ്
വിടുന്ന് ആരെങ്കിലും കൊണ്ടെരാൻ വന്നാൽ മാത്രം വിടാ അല്ലെങ്കിൽ അവ്ട്ന്ന് ആരെങ്കും കൊണ്ടെരാൻ വാന്നാ അങ്ങെണ്ട് തിരിച്ച് പോവാ. അങ്ങനെയ്ന്ന് പ്പൊ ഞാൻ ക്ലാസ്സിന് പോയിതൊ ടങ്ങിയെൻ്റെഷം ന്തെയ്ത് ഇപ്പൊ സ്വന്തായിട്ട് വീടും, ഉം. മൂപ്പരില്ലൃത്തോണ്ട് ന്തെയ്യും പ്പ ബസ്സിനന്നെ. പ്പെ ഞാൻ ബസ്സിന്പോവും, ഈ ക്ലാസ്സിന്പോയി ബസ്സിന്പോയി, ചേലായ്ൻ്റെഷം. ഇപ്പൊ ബസ്സിന് വിടും. ആ അപ്പൊ ഈബസ്സ്. ആ വണ്ടി ഓട്ടിന്ന് ബൈക്ക് ഓട്ടിക്കാറിം പക്ഷെ ഞാൻ ലൈസൻസ് ഇട്ത്തിട്ടില്ല.
ആ ആ
ഞാ ഏയാം ക്ലാസ്സൊട്ട് ഓട്ടും പക്ഷെ ലൈസൻസ് ട്ക്കാത്തോണ്ടെല്ലേ ഞാവണ്ടി ഇട്ക്കാത്തത് വെറെ കുട്ടി മൂന്ന് - ച്ചല്ലേ ആയ്ട്ടൊള്ളു വണ്ടിമ്മന്നൊർങ്ങും അപ്പിന്നെന്റെ ബാഗ് പക്ഷെ എല്ലോട്ത്തും ഒറ്റക്കാണെല്ലോട്ത്തും പോകല്ണ്ടായ്ലൊക്കെ ലൈസൻസില്ലെങ്കിലും അപ്പീ കുട്ടിങ്ങനെ എന്തേലൊക്കെ ചോദിക്കുമ്പോ ഒരു വണ്ടി
ന്തേ ണവര് നമ്മക്കിച്ചിട്ട് എന്തായാലും ഞ്ഞിപ്പോ എങ്ങനെ നമ്മളെ നോക്ക്ണ ഭർത്താക്കന്മാരാണെ ഞമ്മളൊരു പൈസ അമ്മക്ക്ണ്ടെങ്കി അതൊരു ബല അതെന്നെന്റെ മോളൊക്കെപ്പോ ആ ഒമ്പതാം ക്ലാസ്സിലെത്തിയോൾക്ക് എന്തെല്ലാം കാര്യങ്ങള് വാണച്ചിട്ടാ ഏതൊരു കുട്ടിന്റെട്ത്ത് പുതിയ സാധനം കണ്ടയ് ഞ്ഞാൽ അതോൽക്ക് വാണം പുതിയ ചെരുപ്പ് കണ്ടാ വാണം മാല കണ്ടാ വാണം അങ്ങൻത്തെ ടൈം ആണ് ആൺകുട്ടി മറ്റോല് രണ്ടാളും പിന്നെ ആൺകുട്ട്യാളാണ് ഓൽക്ക് പിന്നെ ഒന്നും വാണ്ട കൊറേ കളി സാധനങ്ങള് വാണംന്നല്ലാതെ അല്ല ഞമ്മക്ക് ച്ച്ട്ട് ണ്ടെങ്കി ഇനിപ്പോ ഞമ്മക്കെന്നെ എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്
ആ അങ്ങനെ ഞമ്മക്കെന്നെ ഒരു ഷെഡ്‌ഡിട്ടണെങ്കിലും ഒരു ബ്രയ് ഇതൊക്കോലോട് ചോയ്ച്ച്ട്ട് വാണ്ടേ ഇപ്പ എന്തൊരു ആനിവേഴ്സറി ക്ക് നല്ലോം സർപ്രൈസ് ഗിഫ്റ്റ് തരും ൻക് പക്ഷെ അതേ മാരി തിരിച്ചൊന്ന് കൊടുക്കാന് നമ്മൾ പത്ത് പൈസണ്ടോ ഓലെ പൈസക്കല്ലേ നമ്മള് വാങ്ങി കൊടുക്ക്‌ണത് അപ്പൊ ആക്കരു ത് അഒക്കെ ചെയ്തൊട്ക്കണം
ആ
അനൊക്കെണ്ട് മൻസില് ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു മാസായിട്ടൊള്ളൂ എങ്ങനെയെങ്കിലും പഠി ച്ചിലെങ്കിലും ജോലി കിട്ടണം ആഗ്രഹങ്ങള് നടത്തണം
അല്ല എക്സ്പീരിയൻസൊക്കെ രണ്ടൊല്ലം ബിട്ത്തെ എക്സ്പീരിയൻസൊക്കെ ണ്ടായാലൊക്കെ അടെ സർട്ടിഫിക്കറ്റ് ണ്ടായാലൊക്കെ വേഗം അവടെ പോയാലും നല്ലത് കിട്ടും
പക്ഷെ അവിടെ ഡിഗ്രി വാണാദ്യം ഞാൻ ഡിഗ്രിക്ക് ഇനി കൊടുക്കാൻ നിക്കാണ്
ഡിഗ്രി ഇപ്പൊ ഇഞ്ഞിപ്പോ നാല് കൊല്ലം മുതൽ തുടങ്ങിയില്ലെ ഇക്കൊല്ലം മുതല്
ആഹ് ഇയർ ബേസ് ആയിട്ടെന്നെ വരുന്നത് അഹ് മാത്രല്ല നാല് കൊല്ലോംണ്ട്
നാല് കൊല്ലണ്ട് ഓൺലൈനായി പഠിച്ചാ മതിയല്ലോന്നാ
അത് ഓൺലൈനിലും മാണം ഡിസ്റ്റൻസാരല്ല എക്സാമിന് മാത്രം പോയി കൊടുത്താ മതി
ആഹ് ആഹ് അങ്ങനെ ചെയ്താ മതി ആഹ് ന്നാലീ പഠിക്കണ്ട കാര്യല്ലേ ഒരുപാട് പഠിക്കാനും ഉണ്ടാവൂലേ
ബീഫാ കൊറേ പഠിച്ചാണ്ട് എത്രങ്ങാനും പട്ച്ചാണ്ടോ
ആഹ് ആഹ് ന്നാലും കൊറേക്കെ കണക്കും കാര്യങ്ങളൊക്കാകുമ്പോളേ മനസ്സിലാക്കാൻ പറ്റിയാലൊക്കെ വേം കൊറേയൊക്കെതാവും
മനസ്സിലാക്കാൻ പറ്റിയ നല്ലതാ
ആഹ് ആഹ് അതന്നെ
ആഹ് ആഹ് ആഹ്
ങ്ങള്ഞ്ഞി പഠിച്ചാൻ പോണൊന്നുല്ലേ?
ഞാൻഞ്ഞൊടുക്ക് പഠിച്ചിണ്ക്ക് മുപ്പത്തഞ്ച് വയസായി
അയ്ലൊന്നും കാര്യല്ല വയ
ല്ലീന്റെ മുന്നൊക്കെ ഞാൻ കി ടൈലറിങ് കൊർച്ചൊക്കറിയട്ടാന്നാലും ഞമ്മളൊരുള്ളേരിയ തുകൊണ്ടന്നാരും അങ്ങനെ അടിക്കാനൊന്നും കൊടുന്നേര അങ്ങനൊന്നും ചെയ്യു
കെട്ടിച്ചവീട്ന്റടെ മാക്സി അവ്ടല്ലാരും ഈ മാക്സി ഷെയ്പാക്കാൻ വലിയ കടകളിലേൽപ്പിച്ച മുപ്പും നാപ്പും കൂട്ടി എടുത്താണ്ട് ഞങ്ങളടെ ടൈലറിന് നല്ല സ്കോപ്പാണ് ഞാനൊക്കെ പഠിച്ച ചുറ്റുവട്ടപ്പം മുയ്യ്വൻ വരും
ആ ഹി വീട്ടിലോ മിഷ ചെയ്യണ്ടിട്ടാ
ന ഇവിടെ സമയമായിട്ട് സമയമായി സമയമായിട്ട്
ആഹ് ആയിക്കോട്ടെ എന്നാ പിന്നെ വിളിക്കും